ഹലോ കേക്കുന്നുണ്ടോ?
അഹ് കേൾക്കാം.
ആഹ് പറയൂ എന്താണ് ഫുഡൊക്കെ കയ്ച്ചായ്ര്ന്നോ? ആഹ് ഇന്നെന്താണ് സ്പെഷ്യൽ?
അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുല്ല ന്ന് സൺഡേ ആണ്. ആഹ് നമ്മളോടെല്ലാ ദിവസും സണ്ടേണ് കാരണം സ്കൂളി പോകുന്ന കുട്ട്യളൊന്നുല്ല. അത്കൊണ്ടും നമ്മള് വർക്കും കാര്യങ്ങളൊക്കെ ഓൺ ഓൺ ബിസ്നസ് ആയത്കൊണ്ടും
ഓ ഓ ഓ ഓ.
എല്ലാ ദിവസവും സൺഡേ ആണ് വെള്ളിയാഴ്ച പള്ളി പോവ്ന്നത് ഒഴികെ.
അങ്ങനെ ആ ആ ആ അപ്പൊ ഫുഡൊന്നും കഴിക്കേണ്ട ടൈം ആയില്ല?
ടൈം ആയിട്ണ്ട്.
ആഹ് ആഹ് ആഹ്.
ഇങ്ങനെ കൊർച്ച് പരിപാടികൾ ഇള്ളത് കൊണ്ട് അത്‌മേ ഇരിക്കുന്നത് കൊണ്ട് കഴിച്ചിട്ടില്ല.
ആ എന്തൊക്കെയുണ്ട് വിശേഷം?
വിശേഷന്ത സുഖമാണ് അടിപൊളിയായി പോകുന്നു എന്താണ് നിങ്ങളെ വിശേഷൊക്കെ?
അങ്ങനെയൊന്നുംല്ല പ്രത്യേകിച്ച് മഴയാണ് നാട്ടില് അവിടെ എങ്ങനെയാണ് മഴയൊക്കെ ഉണ്ടോ?
കേരളം ഒട്ടാകെ പെയ്യല്ലേ.
അതെ ആ.
മ് മഴ തന്നെയാണ് കുറവൊന്നുല്ല.
ആഹ് ഇവിടീം മഴയാണ് ഇന്ന് കൊറവ്ണ്ട് ഇന്ന് കൊറവുണ്ടോ ഇന്ന് കൊറവുണ്ടോ മഴക്ക്? ഇവിടെ ഇന്ന് കുറവാണ്‌ മഴെ.
ഇന്നലെ നല്ല രീതിയിൽ നല്ല കാറ്റും മഴയുണ്ടായ്രുന്നു.
ഓ അതെ അതെ അതെ.
ഇന്ന് കാറ്റ് വളരെ കുറവാണ് മഴേം.
അതെ ആ ഇന്ന് വളരെ കുറവാണ് ഇന്ന് സൺഡേ ആയത് കൊണ്ടായിരിക്കാം.
അതെ എല്ലാവരും എൻജോയ് ചെയ്യട്ടെ കര്തിട്ടേ ദൈവം ഒരു വേ ക്കന്റ് തന്നതാ. പക്ഷെ ആ വേക്കറ്റ് പുള്ളി വൈകുന്നേരം പൊ ട്ടിക്കും. ഓവറായിട്ട് സന്തോഷിക്കുമ്പോ പുള്ളി അത് മെല്ലെ അങ്ങ് ഓഫെയ്യും.
ആ അതെ.
അത് പുള്ളിന്റൊരു ശീലാണ്.
അതെ എന്താണ് വർക്കെയ്യാണോ?
ആ എനിക്കിങ്ങനെ റെസ്റ്റോറന്റ്സ് ണ്ട്.
ആഹ് ആ ഓക്കേ ഓക്കേ.
പിന്നെ ഫാമിംഗ്ണ്ട് അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെയിട്ട് പോവുന്നു.
അങ്ങനെ. ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ അട്ത്തൊക്കെ എന്തൊക്കെയാണ്?
ആഹ്. ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് കേരള കാസർക്കോട് ടു ട്രിവാൻഡ്രം വരെ കണക്ഷൻസുണ്ട്.
ആ അങ്ങനെയാണ്ല്ലേ.
ഉം അത് ഒരുപാട് മുമ്പ് ചെയ്ത് ആ മുമ്പ് ചെയ്ത ഒരുപാട് കോൺടാക്റ്റ്കള് പിന്നെ വഴിന്ന് പരിചയപ്പെടുന്ന ആളുകള് യാ ത്രകളിൽ നിന്ന് പരിചയപ്പെടുന്ന ആളുകള്
ഓ യാത്രാ പ്രേമിയാണോ?
ഇല്ല നമ്മള് എൻക്ക് ഞാൻ യാത്ര പോവുന്ന സമയത്ത് ഫോണ് കളിക്കൂല.
ആഹ് ആഹ് ആഹ്.
തൊട്ടട്ത്ത ആളുകളുമായിട്ടോ സംസാരിക്കേ ചെയ്യൊള്ളൂ. ആഹ് അന്നേരം എൻക്ക് ഫോണിനോട് ഒരു താല്പര്യുല്ല.
യാത്ര ചെയ്യുമ്പോ യാത്രയല്ലേ എല്ലരും ഇഷ്ടപ്പെടത്തൊള്ളൂ.
അതെ പക്ഷെ നമ്മ ഒരു ട്രെയ്നിൽ യാത്ര ചെയ്യാണെങ്കില് ആ കമ്പാർട്ട്മെന്റി ള്ള ബഹുഭൂരിഭാഗം ആളുകളും ഫോണിലായിരിക്കും.
ആ അതെ പക്ഷെ ട്രെയ്നിലിരിക്കുമ്പോ അങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്ന വലിയ ഇഷ് ട്ടല്ല എനിക്ക് എന്നച്ചാൽ നമുക്ക് ആ ഒരു കാറ്റും ആ ഒരു ജനൽ സൈഡിൽനിന്നുള്ളരു വൈബൊക്കെ ആസ്വദിക്കാ ഒരു പ്ര
അതെ പക്ഷെ അത് എൻജോയ് ചെയ്യുന്നവര് ചുരുക്കമാണ്.
അതെതെതെ. ആഹ് പിന്നിപ്പോ ഇപ്പ എല്ലാരും ഫോണിലാണല്ലോ അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യവില്ല
അതെ അതാണ് ഫോണിന് അഡിക്റ്റാണ് കമ്മിറ്റ്മെന്റ് ഒട്ടുമില്ല
ഇപ്പോ പിള്ളേര് പോലും അങ്ങനെയാണല്ലോ
അല്ല പിള്ളേര് അങ്ങനെ ആവുന്നത് പേരന്റ്സിന്റെ മിസ്റ്റേക്ക് ആണ്
അതെ അതെ
ആഹ് ഞാൻ നോക്കും കാരണം പോരന്റ്സ് നമ്മുടെയൊക്കെ ചെറുപ്പത്തില് ഒരു പക്ഷേ നമ്മള് വീട്ടിൽ വരുമ്പോ പേരന്റ്സ് നമ്മളോട് സംസാരിക്കും ഇന്നെന്താണ് സ്കൂളിൽ ഉണ്ടായത് എങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചർ എന്ത് പറഞ്ഞു
ആഹ് അതെ അതെ
തമാശ രൂപേണേ പോലും ചോദിക്കും ഇന്ന് പേരന്റ്സ് ചോദിക്കുന്ന ചില ചോദ്യങ്ങള് കേ ട്ട് കഴിഞ്ഞാ നമ്മുക്ക് പേരന്റ്സിനെ തല്ലാൻ തോന്നും
ഹം അവർക്ക് ഫോണില് നോക്കി തീർന്നാലല്ലേ ചോദ്യം ചോദിക്കാൻ പറ്റത്തുള്ളൂ
ആഹ് അല്ല കോമൺസെൻസ് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങള് നടക്കുന്നുണ്ട്
അതെ
അപ്പൊ സമൂഹം അങ്ങനെയാണ് ഓക്കെ
പിന്നെ എന്തൊക്കെയാണ്
വേറെ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ
ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നുമില്ല സൺഡേ ആയിട്ട്
സൺഡേ ആയിട്ട് ഈവനിംഗ് ഒന്ന് ഇറങ്ങണം
ആഹ ആഹ് ആഹ് എങ്ങനെ കറങ്ങാൻ പോന്നെയാണോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അതോ വെറുതെ പുറത്ത് നടക്കാൻ ഇറങ്ങുന്നയാണോ
നമുക്ക് ചുമ്മാ ഇറങ്ങിയാൽ പോലും കറക്കാണ്
അതെ
ചുമ്മാ ഇറങ്ങിയാ പോലും അതിനകത്തു ആ നമ്മള് പച്ചക്ക് കറങ്ങല് തന്നെയാ ഉദ്ദേശിച്ചത്
ഓ അങ്ങനെ
ആ കറങ്ങല് തന്നെയാണ് ഉദ്ദേശിച്ചത് മറ്റേത് നമ്മള് ഇൻവെസ്റ്ററാണ്
അതെ അതെ
ആഹ് നമ്മൾ ഇൻവെസ്റ്ററാണ് അതേ പോലെ നടക്കും ഫാമിംഗ് നമ്മള് മോർണിങ്ങില് പോകും അതും കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള ടൈമ് നമ്മള് വേറെ ഒന്ന് രണ്ട് പ്രോജക്ടുകളുണ്ട് അത് ചെയ്യും
ഓക്കെ
ഇല്ലങ്കില് നമ്മൾ എന്ത് ചെയ്യും
ആഹ് അത് ശരിയാണ് ആ ആ ആ
ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോകും അതാണ് മെയിൻ പരിപാടി
ഓ ഫ്രണ്ട്സിനെ പുഷ് ചെയ്ത് കൊണ്ട് പോകുന്ന ആളാണ്
ആഹ് എനിക്ക് ഒറ്റയ്ക്ക് പോയി കഴിക്കാൻ കഴിക്കൂല
ഓഹ്
അതൊരു ആഹ് അതൊരു ഞാൻ എനിക്കതൊരു ഷെയിം ആണ്
ആഹ് ആഹ് ചിലവര് അങ്ങനെയാണ് ചിലവർക്ക് ഒറ്റക്ക് ആസ്വദിക്കാനാണ് ഇ
ആഹ് എനിക്ക് ഒറ്റക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഒരാള് വേണം കമ്പനിക്ക്
ഓ അങ്ങനെ അതിന് കറക്റ്റ് എന്നും അങ്ങനെ ആളെ കിട്ടണോന്നുണ്ടോ
ആഹ് കിട്ടും വിളിച്ചാൽ മതി മിസ് കോൾ അടിച്ചാൽ മതി അവര് തിരിച്ച് വിളിക്കും എത്ര പേർ
ആഹ് ആഹ് ആഹ് ഉം
ഒരുപാട് പേരുണ്ട് അവര് അവർക്കറിയാം നമ്മള് വിളി ക്കണത് ഫുഡിങ്ങിനാണ് അപ്പൊ ചെല്ലാൻ സമയമായി
ത്രേ വിളിക്കത്തുള്ളൂ ഫ്രണ്ട്സിനെ
ഫുഡടിക്കാനണല്ലോ മെയിനാട്ട് വിളി
അല്ല ങ്ങനെയല്ല പുറത്തെവിടെങ്കിലും ഔട്ടിങ്ങിന് പോവാനോ അങ്ങനെന്നും വിളിക്കത്തില്ലേ? ഫുഡ് ഫുഡ് എന്നും പറഞ് മാത്രേ ഫ്രണ്ട്സിനെ കോണ്ടടാക്ട് ചെയ്യറുള്ളോ?
അല്ല ഔട്ടിങ്ങിന് പോകന്ന് പറയുമ്പോ ഓരോ സ്ഥലത്ത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യ ഓരോ ഔ ദി ഇങ്ങനെ ഓരോരുത്തരെ നമുക്ക് കൊണ്ട് പോകാൻ പറ്റുള്ളൂ എല്ലാവരെയും കൊണ്ടുപോകൻ പറ്റൂല കപ്പിളായിട്ട് പോകണെങ്കിൽ കപ്പിൾസ് അതല്ല ഫ്രണ്ട്സ് ആയിട്ട് പോകാണെങ്കിൽ ഫ്രണ്ട്സ് എല്ലാത്തിലും ചാടി കേറാൻ പറ്റൂല പക്ഷെ ഫ്ര ഫ്രണ്ട്സ് ആയിട്ട് പോവാണെങ്കിൽ മൂന്ന് ഫ്രണ്ട്സ് പരമാവതി
മ്.
അതാവകുമ്പൾ നമ്മൾ വണ്ടി ഒക്കെ ഓടിച്ചു പോകുമ്പോ നമുക്ക് എന്തുണ്ട് അതിൻ്റെ വൈട്ടിൽ പ്രൈവസിയിൽ പോയി അടിപൊളിയായിട്ട് പോരാം. ഹ്മ്.
അതെ അതെ എൻജോയ്.
എൻജോയ് ചെയ്തു പോരാ ആള് കൂടിയ പാമ്പിച്ചാവൂല.
ആ കറക്ടാ.
കാരണം നമ്മള് പറയുന്നതാവില്ല അവര അഭിപ്രായം അവര് പറയുന്നതാവില്ല നമ്മളെ അ. അ അഭിപ്രായം മാറിയ പ്രശ്നമാണ്.
അതെ അതെ അതെ.
അപ്പൊ അതിന്റെ ഒരു വിഷയംണ്ട്.
ആ ഒക്കെ.
ഫുഡിങ്നുന്നു പറഞ്ഞാൽ നിയറസ്റ്റ് ആയിട്ടുള്ള പിള്ളേരെല്ലേ നമ്മൾ വിളിക്കുക.
അതെ.
അടുത്തുള്ള ആളുകളെ വിളിക്കും. അവര് വരും കഴിക്കും. കുറചേരം സംസാരിക്കും പിരിയും.
മ് മ് അങ്ങനെ.
അങ്ങനെ.
വേറെ പ്രത്യേകിച്ച് എന്താ ഹോബീസ് വല്ലതും ഉണ്ടോ ഈ.
ഹോബീസ് പാട്ട് കേൾക്കും. മൂവീസ് കാണും.
ഉം മൂവിസ് ഈ ഇടക്കറിങ്ങിയ ദൃടൊക്കെ കണ്ടായിരുന്നോ.
ദൃഢം കണ്ടു.
ആ ആ.
അടിപൊളപടംന്ന്പറഞ്ഞാ അടിപൊളിപടം
അതെ അതെ അതെ ആഹ് യസ് ഒരു രക്ഷയില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്ലൈമാറ്റ് ആരുന്നു ആ എന്താണ്?
ആ കഥ ഒറിജിനൽ സംഭവിച്ചതാണ്.
ആണോ ആ ലാസ്റ്റ് എഴുതി കാണിച്ചിട്ടുണ്ടാരുന്നു തോന്നുന്നല്ലേ.
ആ കഥ ഒരു ലേഡി ഓഫീസർ ഉണ്ട് അവരെടെ ജീവിത ത്തിൽ അവരെ എഴുതിയ ഒരു കഥ ഇവരെന്ത്യ്താണ് കോപ്പി ചെയ്താണ് അതിന്റെ പേരിൽ ഒരുപാട്ന്യൂസ് ഒക്കെ വന്നു
ആണോ
ഉം അവര് രണ്ട് കഥകളാണ് ഇപ്പ നിലവിലന്തേതെ ട്ടുള്ളത് ഇതുപോലെ സിനിമ ആയിട്ടുള്ളത് അതിലൊന്ന് ദൃഢാണ് ഒന്നിന്റെ പേര് എനിക്ക് ഓർമ്മല്ല ഉം ഒന്ന് കൊറേ മുമ്പ് ഇറങ്ങിയതാ ഇല്ല അത് ഞാൻ കണ്ടിട്ടില്ല ഞാ ഏ അവര്ങ്ങനെ അതില് നമ്മള ഒരു കുറിപ്പ് കാണുമ്പോ പോസ് കാണുമ്പോ നമ്മൾ വായിക്കോല്ലോ ആന്നേ റീഡ് ചെയ്തപ്പോ അതിന്ന് കിട്ടിയൊരു നോളജ് മാത്രാണ് കണ്ടിട്ടിള്ളെ
ഓഹ് ഓഹ് ഓഫ് ഓഹ് അങ്ങനെ എന്തായാലും കൊള്ളാം ഒരു രക്ഷയില്ല ആ ഫിലിം
അതെ നല്ല പടം കാരണം ക്ലൈമാക്സ് ഒരിക്കലും നമ്മള് പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആണ് കാരണം കൂട്ട ത്തിലോരാൾ വില്ലനാവാം രണ്ടാൾ വില്ലനാവാം ഇതൊക്കെ സ്വാഭാവികാണ് പക്ഷെ ഒരു കൂട്ട ട്ടം മുഴുവൻ വില്ലനാവാന്ന് അറിയുമ്പോ
ആഹ്‌ അതെ
ആഹ്‌ അത് ഭയങ്കര ട്വിസ്റ്റായി പോയി
അതെ
അതേസമയം ദൃശ്യം കണ്ടോ
ഇല്ല എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു മൂവിയാണ്
പഷേ ദൃശ്യന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻന്റ് പാർട്ടും അടിപൊളിയാണ്
ആണോ
ആ കാരണം യഥാർത്ഥത്തിൽ അതൊരു ഇംഗ്ലീഷ് നോവല് പകർത്തിയതാണ് അതിന് അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടി കിട്ടി ഈ മാക്ബത്ത് ഒക്കെ കേട്ട്ക്ക്ണോ ഇംഗ്ലീഷ് നോവല് അങ്ങനോക്കെ ഒരുപാട് സ്റ്റോറികള്ണ്ട്
ആഹ്‌ ഓക്കെ
ആ അപ്പൊ അത് അതുപോലൊരു സ്റ്റോറിന്ന് ഇട്ത്താണ് പക്ഷെ മൂന്നാം ഭാഗം ജിത്തു ജോസഫ് സ്വന്തം കയ്യ്ന്നിട്ടതാണ്
ആഹ് ആ ആ ആഹ്‌ എങ്ങനെയുണ്ട് കൊള്ളായിരുന്നോ
മൂന്നാം ഭാഗം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം വെറുതെ വലിച്ചു നീ ട്ടി ലാസ്റ്റ് ഒരു ചെറിയ ട്വിസ്റ്റ്‌ ണ്ട് ലാസ്റ്റ് കാരണം സിനിമക്കെ സിനിമന്ന ട്വിസ്റ്റ് ഉണ്ടാവല്ലോ പക്ഷെ ആഹ്‌ ദൃഢമായിട്ടൊന്നും ഒരിക്കലും കമ്പാരിസൺ ചെയ്യരുത്
കറക്റ്റാണ് ദൃഡം പക്ഷെ എന്തോ പ്രതീക്ഷിക്കാതെ ഈ ഇടക്ക് ഇറങ്ങിയ ഒരു ഭയങ്കര ഒരു ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു അതെ
അത്ര ഹൈപ്പും വന്നിട്ടില്ല
ആഹ്‌ അതെ
മാർക്കറ്റില് നല്ല അഭിപ്രായം തന്നേണ്
ആണ് പക്ഷെ ദൃശ്യത്തിന് അത്ര ഇതൊന്നും പറഞ്ഞിട്ട് ആരും ഫീഡ്ബാക്ക് ഒന്നും അത്ര പോരെന്നാണ് പറയുന്നെ
അതിന് ദൃശ്യം വിജയിക്കാനുള്ള കാരണം മോഹൻലാൽ ഫാൻസ് എങ്ങനെ പോയാലും ഹ ഹൻഡ്രഡ് ക്രോസ് അടിപ്പിക്കും അത്‌ ഇപ്പോ ഏത് പടം ഇറങ്ങിയാലും എന്ത് ചെയ്യും ഫാൻസ് കേറ്റും
അതെ
ദളപതി ദളപതി മൂവീസ് ഒക്കെ കേറുന്ന പോലെ ഇവിടെ കേറിപ്പോവും അല്ലുവിന്റെ മൂവി ഒക്കെ കേറിണ പോലെ കേറിപ്പോവും അതാണ് അയിന്റെ ഏറ്റം വലിയ പ്ര പ്രത്യേകതാന്ന് പറിന്നത് ഓക്കെ എങ്കില് ഇന്നാ ആയിക്കോട്ടെ ഞാൻ വിളിക്കാം